ഹലോ
കേക്ക്ന്നാ ഓക്കെ പറഞ്ഞോളി ആയ് ഇവടെ അട്
ആ പണിയോ
ആ ചെറിയ പണിയ്ണ്ട് കറിങ്ങോട്ട് അടുപ്പിലാക്കീ ത് മാറ്റണം
അതാണോ പരിവാടി
ഉം ഉം
ന്ന് സാധാരണ ചോറാ വെള്ളച്ചോറ്
വെള്ളച്ചോറും കറിയും ചിക്കൻ കറിയും
ആ എല്ലാരും പോയി സ്കൂള് പോയി മക്കളൊക്കെ
ആ കുഞ്ഞ് സ്കൂളിൽ പോയി
ഉം പിന്നെ വീ വീട്ടിലാ എളെ
വീട്ടില് ഇ വേറെ ആരൂല്ല ഞാൻ മാത്രേ ഒള്ളുപ്പം
ആ ആ ആ ഇവ്ടേ എല്ലാരും പോയി ഞാൻ മാത്രന്നേ ഒള്ളൂ അടുക്കള പരിപാടി കഴി ഞ്ഞു പിന്നെ കൊറച്ച് ക്കെ മിഷീനില്ട്ട് തിരുമ്പാനുള്ളതൊക്കെ ബാക്കി കല്ലില് ഉള്ളത് കല്ലില് ചെയ്ത് വന്നു
ഉം ഉം ഉം
വെള്ളപേന്റൊക്കെ ഇണ്ടായിരുന്നു അതൊക്കെ കല്ലില് അലക്കി കഴിഞ്ഞു
ആ
ബാക്കി ഇള്ള പരിപാടി കെണ്ട് കുളിക്കാന്ണ്ട്
ആ നേരത്തെ കുളിക്കോ ഓ
അല്ലില്ലാ നേരത്തെന്നില്ല ഞാന് ഇന്റെ അടുക്കള ജോലി കഴിഞ്ഞീനേഷം
ഉം ഉം
അടുക്കള ജോലി കഴിഞ്ഞാല് ചെയ്യും ഉം ഉം യൂണിഫോമൊക്കെ ഞാന് മിഷീലിടും
ഉം ഉം വെള്ള കളറാണോ
അല്ലല്ല നീല കള്ളി പിന്നെ ഗ്രേ കളറൊക്കാണ് ഇവരത് പ്രശ്നല്ല വെള്ളക്കാവുമ്പോ പിന്നെ എന്തായാലും നമ്മള് കല്ലിൽ തന്നെ അലക്കേണ്ടേ
ലൈറ്റ് നീലണ ലൈറ്റ് നീല അതിനകത്ത്
ആഹ് വെള്ള ചെറിയ കോളങ്ങളായിട്ട്
ത് വെള്ളലേൽ ലൈറ്റ്
വെള്ളെ ആ അങ്ങനെ ഉം
എന്നിട്ട് ഗ്രേ കളറില
ആഹ് ഐക്ക് പാന്റ് വരുന്നത് നീല പത്താം ക്ലാസ് പഠിക്കണ മോൾടെയാണ് നീലയും ഈ വെള്ളച്ചെറേ കള്ളികളായിട്ട് വെള്ളയും അത് അയിന്റത് ബ്ലാക്ക് പാന്റും ബ്ലാക്ക് കോട്ടും ബ്ലാക്ക് ഷാളു ആണ് അതിനകത്ത് വരുന്നത് മറ്റു മക്കൾക്ക് ഗ്രേ കളർ പാന്റും ആഹ് പിന്നെ ടീഷർട്ട്ണ് ആൺകുട്ടികൾക്ക് ഒരു ബ്ലൂ കളർ ടീഷർട്ടും അവര് ഷർട്ട് ട്ടാല്ല ആൺകുട്ടികൾക്ക് ടീഷർട്ടും പെൺകുട്ടിയക്ക് ഒരു കോട്ട എട്ട് മോഡല് പാന്റും
ഇവിടുത്തെ ആ ഇവിടുത്തെ യൂണിഫോമും അതാ
യൂണിഫോം ഏതാ
ആ ഈ കള പറഞ്ഞ നീല് കോട്ട് പിന്നെ അല്ല പെൺകുട്ടി കുട്ടികൾക്ക് ഏഹ് പിന്നെ നാലാം ക്ലാസ് വേറെയുള്ളവർക് ഇതാ ഷർട്ടും ബെ ബെറ്റി കോട്ടുകണക്കാതെത് ടൈയ് എല്ലാം കൂടെ ഉള്ളത് ആഹ് മിസ്സേ പോം വലിയ കൊച്ചിങ്ങൾക്ക് അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവര് ചിലര് ഇത് ഇടും വലി ചിലര് ചുരിദാർ ആക്കി ഇടും അതിന്റെ മണ്ടയില് കോട്ടും കാണും കൈ മാറ്റി ട്ട് കോട്ട് കാണും
ആഹ്
ആൺപിള്ളാർക്ക് ടീഷർട്ടും പാന്റും തന്നെ ഉം ഇല്ല ബുധനാഴ്ച ദിവസങ്ങളില് പിങ്ക് കളറിലെ ടീഷർട്ടും വെള്ള വൈറ്റ് പാവാട! ആൺകുട്ടികൾക്ക് പാന്റ്
ഇവിടെ ബുധനാഴ്ച എൽ കെ ജിക്കാർക്ക് കളർ ഡ്രസ്സ് ഇടാം മറ്റ് മൂന്ന് കുട്ടികൾക്കും ഫുള്ളി യൂണിഫോമാ ഇത് ഇടാൻ പറ്റൂല്ല കളർ റ്റൂല ഉം അ എന്നും ഒരേ യൂണിഫോം മാറ്റല്ല ബുധനാഴ്ചകളില് മാറ്റല്ല ഉം ഇതേ യൂണിഫോം തന്നെ വീണ്ടുംഇട. അവർക്ക്ഇഷ്ടാണ് കളർ ഇടാനായിട്ട് എന്തോര് ഇഷ്ടാ
ആ എ എന്ന് യൂണിഫോം അല്ലേ ഇടുന്നത്
ആ സമ്മതിക്കൂല
വന്നാ ഇടാമേ
ആ ഇവിടെയും പറ്റും
ആ
അതിന് കളർ ഡ്രെസ്സ് ഇടാം ഡയറി ഡിക്ഷണറി അവർക്ക് ഡയറി. . ലൊക്കെ വായിക്കാനൊക്കെ സ്കൂളിലക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും ൽ ക്കാൻ പറ്റും പിന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് വിട്ടു തരും അവര് ആ ലൈബ്രറി കൊടുക്കണത് ഓരെ മാഷും കൂടെ നിന്നിട്ട് ട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് വിട്ടു തരും
ആ ചെറിയ മക്കള എത്രല്ലാർന്നാ പറഞ്ഞ്
ചെറിയ ആള് എൽ എൽ കെ ജിക്ക് ഇ പ്രാവിശ്യം ചേർത്തതാണ് വലിയ ആളാണ് മോളാണ് പത്താം ക്ലാസ്സില് അതിന്റെ താഴെ എനിക്ക് ഒരു ആൺകുട്ടിയാണ് ഓന് ഏഴാം ക്ലാസ്സിലും താഴെ പെണ്ണും നാലി ലാണ് എനിക്ക് രണ്ട് പെണ്ണും രണ്ട് ആണാണ്
ആ ഏ പിന്നെ മൂന്നാം രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് വർക്ക് വരെയുള്ള പിള്ളർക്ക് സമയത്തെ ഡയറി എന്ന സംഗതി
ആ ദിവസ്സം എഴുതാണ്ടാകും ഇ വിടെക്കെണ്ടത്.
എത്രാം ക്ലാസ്സ്‌ വരെണ്ട് നാലോ ക്ലാസ്
നാലാം ക്ലാസ്സ്‌ ഇപ്പ രണ്ടാം ക്ലാസ്സ് വരേ സംയുക്ത ഡയറി ഇടാനുള്ളൂ
ആ ഇവിടെ രണ്ടാം ക്ലാസ് വരെ ഉള്ളു
ആഹ് ഇവടെ മൂന്നും നാലിലാ ഇവര് ഇല്ല്യ.
ഉം മൂന്നാംക്ലാസാവ്മ്പം സ്റ്റോപ്പിയ്യും ആ പിച്ചറിന്റെ സഹായത്തോടൊയിരിക്കും അത് ഡയറി എഴുതി കൊടുക്കേണ്ടിയുള്ളത് അത്ച്ചി നല്ല ബെറ്റർ ആയ്താണ്. കാരണ പിള്ളേർക്ക്
മയ മലയാള അക്ഷരം മൈൻഡിലൂടെ അവർ തന്നെ എടുക്കുന്നൊരു കാര്യം
ആ സ്വന്തായിട്ട് എഴുതാനും വായിക്കാനും പറ്റും കേട്ട് വായിക്കുന്നവരാണ് ഇവിടെ എൻ്റെ കുഞ്ഞിൻൺന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നോര് മലയാളം വൃ വൃത്യായിട്ട് വായ്ക്കാനും എഴുതാനും പഠിക്കുന്നത് ഇനി പയങ്കര കട്ടി ഒള്ള വാക് പുക്കൾ മാത്രാ കുഞ്ഞുങ്ങളല്ലേ?
ആഹ് അതെ ഉം
ളായപ്പോ തന്നെ അവര് വൃത്തിയായി പഠിച്ച് തൊടങ്ങി
ആഹ് ആഹ് ആഹ് ഇതിങ്ങനതൊക്കെ നല്ലതാ സ്കൂളുകളിൽ ഇങ്ങനൊക്കെ കൊടുക്കുന്നത് നല്ലതാ നല്ലതാ അതേ
ലങ്കി എല്ലാണ്ണോം നല്ല വൃത്തിയായിട്ട് എഴുതും ഇപ്പൊ ഒട്ടുമിക്ക അണെന്നും വൃത്തിയായിട്ട് മലയാളംഎഴുതാനും വായിക്ക
അപ്പൊ പിന്നെ അധികം കുട്ടികളും ഫോണിലും അല്ലേ വല്ലാ ഫോണല്ലേ അവർക്ക് ആവശിള്ളത് ഫോണാണ് ല്ലോ ഇവിടെ മോള് നാലാൾക്കും തല്ലാ ഫോണിന്
ഉം ഉം
അത് വേണം ഇത് വേണം നിക്ക് ഒരാൾക്ക് കൊടുത്താ പറയും അവർക്ക് കൊടുത്തു എനിക്ക് കിട്ടീല്ല. മറ്റെ ആൾക്ക് കൊടുത്താലേ കൊടുത്തത്ര സമയം യൂസെയ്ത് ൻക്ക് വേണം അതങ്ങാട്ട് ലാസ്റ്റ് ഇനി ആരും ക്കും വേണ്ടന്നറിഞിട്ട് ഞാ വാങ്ങീട്ട് പോവല പത്താം ക്ലാസ് പിന്നെ ഓൾക്ക് ക്ലാസ്ണ്ടാവില്ലേ ലൈവ് ക്ലാസ് ഇതിനകത്ത് ഒര ഓൾക്ക് അങ്ങനെയൊക്കെ ഇട്ക്കൊള്ളൂ പക്ഷെ ഓൾക്ക് കൊടുത്താലും വേണം ഇവെര്ക്ക് ആഹ് ഇവക്കിത്ര ആയിക്കും ഞങ്ങക്കും വേണം അതിന് റിയു ഒരു ഫോണേ ഒള്ളൂ അ ഞാ ൻക്ക് വേറൊരു ഫോൺ മ്മള് വാങ്ങുമ്പോ നമ്മ കട്രോൾ തീരേണ്ടാവൂല്ല ഒരെല്ലാത്തിലും കളിക്കൂലേ അത് വിചാരിച്ചിട്ട് ഇതന്നെ അഡ്ജസ്റ്റ് ചെയ്യല ആഹ് ഫോണിനല്ല അടിയാ ക്ഷേ വൈകുന്നേരം വന്ന വന്നഴിഞ്ഞാ പിന്നെ നമ്മള് രാവിലെ ആയി കഴിഞ്ഞാ പിന്നെ ഒര് പോയി കഴിഞ്ഞക്കെ പോണ തെരക്കായില്ലേ രാവിലെ
ഉം ഉം
പിന്നെ വ്ട്ത്തെ രണ്ടാമത്തോൻ രാവിലെ ടൈം ടേബിള് നോക്കു അപ്പൊ ഓന്ക്ക് ഫോണ് വേണം ടൈം ടേബിള് പ്പൊ കറക് ക്ക് കൊടുത്തിട്ടില്ല ഒരാൾക്കെ ഫുള്ളായിട്ട് രണ്ടാള് ക്ക് ഫുള്ളായിട്ട് കൊടുത്തതാ അവര് പേപ്പറിലെഴുതി ചൊമരിനകത്തൊട്ടി
ഒട്ടിക്ക് ആ ഇവിടെ അങ്ങനാ ചെയ്യുന്നെ അതാ ചോദിച്ചത്
ആ മറ്റയാൾക്ക് കറക്റ്റ് ദിവസം ടീച്ചേഴ്സ് അവ്ട്ന്ന് അവർക്ക് പറ്റിയ പുസ്തകങ്ങള് അവരങ്ങനെ പറയും ഫോണില് വിടാറാ ചെയ്യാറ് അപ്പൊ അത് ഇടുത്ത് കൊണ്ടോവും അപ്പൊ ശരിക്ക്ള്ള കറക്റ്റ്ള്ള ടൈം ടേബിള് കിട്ടിയാല് ചൊമരിലൊട്ടിചെച്ചാ പിന്നെ ആ ഒര് ശല്യഒയിവായി
ഞ്ഞവർഷത്തെ ടൈം ടേബിളാണ് കഴിഞ്ഞ ആഴ്ച വരെ കൊടുത്തത് ഈ ആഴ്ചേണ് ഇവർക്ക് ടൈം ടേബിള് ഈ വർഷത്തെ ടൈം ടേബിളന് രിച്ച് കൊടുത്തത് അപ്പഴത്തേക്ക് അത് ചൊമരിലൊട്ടിച്ച് എഴുതിട്ട് ചൊമരിലൊട്ടിച്ചേക്കും
ആ ഒട്ടിച്ച് വെക്കണം
ആ അപ്പഴത്തേക്ക് അവരുടെ ഇഷ് ട്ടത്തിന് സ്വന്തായിട്ട് ടൈം ടേബിള് പറ ക്കി എച്ചെടുക്കുവല്ലോ
അതെ
ഇല്ലെങ്കി ഡയറിലാവുമ്പോ ഡയറി നോക്കി എടുക്കേ വേണം ഇതാവുമ്പ ഭിത്തിലൊ ട്ടിചെക്കുമ്പയ്ത്തേക്കും അവർക്കിഷ്ടത്തിന് എടുക്കാം
ആ ഡയറി എടുക്കണം
എടുത്ത് നോക്കണ്ടേ ഉം നിങ്ങള് മേഹന്തി ഒക്കെ ഇടൊ? മൈലാചിയൊക്കെ ട്ട്ടുക്കലുണ്ടോ ആർക്കേലും
ഞാൻ മൈലാഞ്ചിന്നും ആർക്കുടാറില്ല ഞാ എനിക്കിടാ അറിയത്തില്ല
ആ അയ് ശരി ഇപ്പം ക്ലാസ്സുകളക്ക ഇണ്ടല്ലോ പഠിക്കണ ആളുകൾക്ക് ക്ലാസ്സുകളക്ക ഇണ്ടല്ലോ ഇപ്പൊ
ആ ഉ ആ ഉണ്ട് പക്ഷെ ഞാനത് നോക്കിട്ടില്ല അല്ലാതെ എൻ റ്റേതായ മോ മോശം പറയ മോശ കുറ്റം പറയ ത്തില്ല കുഴപ്പൊല്ല ത്രേ ഉള്ളോ ഇടും അങ്ങനെ ഇടും അല്ല നല്ലണക്ക് വൃത്യായിട്ട് ഇ ടാനൊന്നും എനിക്കറിയത്തില്ല. ഒരു മെഹന്ദിടെ ഇത്. ഇച്ചിര കണ്ടാ അത് കണ്ട് ഇടും.
ആഹ് അതിട് ഉം.
സെറ്റും കാണും.
ആഹ് അതെ ആഹ്.
പെർഫെക്ഷനൊന്നും കാണത്തില്ല.
ആഹ് ആഹ് ആഹ് ആ. ഇവിടെ മോള് നന്നായിട്ട് ഓൾക്ക് ഒരു വരെ പോലും അങ്ങിങ്ങു മാറാൻ പാടില്ല. ശരിക്ക് കറക്റ്റ് ആയിട്ട് നോ ഓക്കി വരച്ച് കറക്റ്റ് ഇടും. അതെവിടെയോ ഒന്ന് മാറിക്കഴിഞ്ഞാ അത് അത് മെല്ല ഇടുത്തൊരു തലയെ തേക്കും. ഇവിടെ വീണ്ടത് റെഡിയാക്കും. തലേലാവേ പെട്ടന്ന് തലേതേക്കും ന്നിട്ട് വേഗം അത്‌ വീണ്ടും കറക്ട് ചെയ്യും ഞാനെന്തേച്ചൽ ൻക്ക് തെറ്റിട്ട്ണ്ടേഅയ്മക്കൂടെ വേറെന്തങ്കിലുമാക്കെണ്ടാക്കിട്ട് കൊണ്ടോകലാ ക്ക് മടിയാണ് പൊതുവേ ഇരുന്നിടാന് നന്നായിട്ട് ഞാൻ എന്റെ ഇത്താത്താന്റെ കല്ല്യാണത്തിനൊക്കെ ഞാനാണോൾ കയ്യ് ഫുള്ള് മൈലാഞ്ചി ഇട്ടൊടുത്ത കല്ല്യാണത്തിന് ഉഷാറായിട്ട് ഓൾക്ക് ഇട്ടൊട്ത്തീന്ന് പിന്നെ അന്ന്ന്നാൽ അതികാ ആ പരിപാടി ഇല്ല്യായ്ന്നു ഇപ്പള ഇപ്പ എല്ലാരും വീട്ടിലൊക്കെ വരും കല്ല്യാണത്തലേന്ന് വരും ഇര്ക്കും കൂടെ നിക്കൊക്കെ ചെയ്യോലൊ ഇപ്പൊ അങ്ങനെ പറ്റും അന്നങ്ങനെ പറ്റൂല ഇപ്പൊഷാറായിട്ട് ട്ടങ്ങനെ പോൺണ്ട്
ഉം ഉം ഇപ്പൊ വ കഴിഞ്ഞ നേരത്തേക്കെ വന്നാലായി എനിക്കാ എനിക്കാണാ
താത്തമാരില്ലേ നമ്മളെ ഇല്ല
ല്ല എനിക്കൊരു സഹോദരനാ
ആ അയ്ശരി
ഒരു ബ്രദർ ആ എനിക്കുള്ളത്
ഓ ആയി ശരി എല്ലാ ഇതില്ല
ഉം ഉം
ആഹ് ഉമ്മയൊക്കെ ഉണ്ടല്ലേ ഉമ്മ ഉപ്പ
ആ എല്ലാരും ഉണ്ട് ഉം
എല്ലരും ഉണ്ട് അപ്പൊ അങ്ങനെ പോണ്
എന്നകി ശെരി ഉം